അതെ എന്താ പരിപാടി വൈകുന്നേരം ആയല്ലോ കളിക്കാൻ പോവവാണോ എന്താ പരിപാടി
അതേ കളിക്കാൻ പോണം നമുക്ക് പിന്നെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനാ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചൊണ്ടിരിക്കണായിരുന്നു
അതെ വാട്സആപ്പ് പറഞ്ഞപ്പോളതി എത്താ നോക്കിയപ്പോ ഇ നാല് മണിക്കൂർ വാട്സആപ്പ് ഉപയോഗു എന്താപ്പും ഉപയോഗിക്ക വെറ എന്താല് ഒരുപാട് മെസ്സേജ് ഉണ്ട് വേറെ പൊന്നും അതുകൊണ്ട് നടക്കണില്ല ഏതൊരു ഉപകാരം ഉണ്ട് തോന്നും ഉപകാരം ഉണ്ട് പക്ഷെ അതിന ക്കാളുപരി ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്ന സമയംകോല്ലി എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് വാട്സആപ്പ് നമുക്കറിയാം നമുക്ക് ഇന്നിപ്പോ എല്ലാ വിധത്തിലുള്ള സംസാരമായിട്ട് ഇത്തരം വാട്സപ്പ് ഉപയോഗിക്ക കാരണം ഒരിക്കലും വാട്സപ്പില്ലാതെ ഒരിക്കലും നമക്ക് നിലൽക്കാ സാധിക്കൂ അഥവാ ജീവിക്കാൻ ബുദ്ധിമുട്ട കാരണം ഏത് രീതിൽ ഇപ്പ നമ്മ അധ്യപകര് മെസജയക്കുന്നു കൂട്ടുകാര് മെസജ് അയക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ മെസേജ അക്കയാണെങ്ക എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ആപ്പ് എന്നുള്ള രീതിയിൽ വാട്സആപ്പ് മാറിന്ന പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്ന അനാവശ്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പൊ ഞാൻ നിന്റെ അ എന്റെറെ ഒരു പ്രകൃതി തന്നെതാണ് ഞാൻ വാട്സാപ്പ്പ്പെടുത്ത കഴിഞ്ഞാൽ പിന്നെങ്ങനെ വെറ അങ്ങനെ കുത്തർക്ക ഒരു ആവശ്യം ഉണ്ടല്ല വെർത്തെ അങ്ങനെ പിന്നെപ്പ വെച്ചാല് ഇന്നിപ്പോ വാട്സആപ്പ് നോക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ ഒരുപാട് ചാനലുകളൊക്കെ ലഭിക്കുന്ന സൗകര്യണ്ട് പിന്നെ അതുപോലെ ഇപ്പന്ന ഇപ്പോ അങ്ങനത്തെ ഒരുപാട് സൗകര്യം ഉണ്ടണ്ട് നമുക്ക് വേറെ ഒരുപാട് ആുകൾ സെർച്ച് ചെയ് ചെയ്യാനും അനേഷി കണ്ട ഞാൻന്റെ വാട്സആപ്പിൽ ഇപ്പോൊ ഒരുപാട് വാർാ ചാനലുകളൊക്കെ ഉണ്ട് മാധ്യമ ഒരുപാട് രീതി മീഡിയ വണ് അതുപോലെ തന്നെ റിപ്പോർട്ടർ അങ്ങനത്തെ ഒരുപാട് ചാനലുകൾ വാർത്താ മാധ്യമങ്ങളുണ്ട് ഓ ഞാന ഈ സമം കിുമ്പോ ഇം വാട്സ്ആപ്പ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ മനസിലാക്കുന്നത് എന്റെ ഒരു സമയം ഇത്രത്തോളം ഉപയോഗ ഇത്രത്തോളം ഉപയോഗം വാട്സപ്പ് ഉപയോഗം വർദ്ധിക്കാനുള്ള കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പക്ഷെ ഈ വാട്സപ്പിനെ പറ്റി പറയ്പോ ഇപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏകദേശ മുന്നൂറ് കോടിയിലേറെ ആളുകൾ ഉപയോഗിക്കുന്ന വലിയ ആപ്പയിട്ട് ഇ വാട്പ്പ് മാറുന്ന കാരണം ആളുകൾക്ക് പരസ്പരം സംസാരിക്കണം അത് കൃത്യമായ രീതിയിലുള്ള ഒരു വഴ ഒരു മാർഗം വേണം അതിന് എല്ലാവിധ സൗകര്യവും ഇന്ന് വാട്സ്ആപ്പ് കൊടുക്കണ്ട് വാട്സ്ആപ്പിന്റെ ഒരു പ്രത്യേക ഒരു കാര്യം എന്താ വെച്ചാൽ അതില് ഒരു പൈസ കൊക്കേണ്ട ഒരു ആവശ്യമില്ലാ അത് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാധ സൗജന്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം കൂടി വാട്സആപ്പ് മാറി അപ്പോൊ നിങ്ങൾ എത്രത്തോളം വാട്സആപ്പ് ഉപയിക്കുന്ന ഒരാളാണ് ഇതിന്റെ ഉപയോഗം നിങ്ങളുടെ അഭിപ്രായൽ എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്
തീർച്ചയായും അത് പറയുമ്പോ തന്നെ ഞാൻ ഈ സമയം വരെ വാട്സആപ്പിലായിരുന്നു ഇന്ത് വാട്സആപ്പ് നമ്മള് നമ്മ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് പറയുന്നത് അ ഇൻസ്റ്റാഗ്രാം അത് കഴിഞ്ഞ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന തം കാരണം നമുക്ക് ആവശ്യമായ മെസ്സേജുകള അനാവശ്യമായ മെസ സ്റ്റാറ്റസുകളും അ ഒരുപാട് അവസരങ്ങൾ നമ്മള് വാട്സപ്പിലേക്ക് നമ്മള് എത്തിക്കുകയാണെന്ന് നമുക്ക് പറ നമ്മളായിട്ട് വാട്സപ്പിലേക്ക് എത്തുക നമ്മൾ വാട്സപ്പിലേക്ക് എത്തിക്കുന്നൊ ഒരു തന്ത്രം കൂട നമ്മുടെ ഈ വാട്സആപ്പ് ആപ്പിന്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം യൂസ് ചെയ്യുന്നൊരു ഒരു ആപ്പ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ ഒരുപാട് സംസാരിക്കാനുണ്ട് അ നമുക്ക് എന്ത ആവശ്യങ്ങളും വാട്സപ്പിലൂടെയാണ് നമ്മള ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നു ആളുകളുടെ ആളുകളോട് ശ നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പങ്കുവെക്കുന്നത് നമുക്ക് വാട്സപ്പിലൂടെ ഈ വാട്സപ്പിനെന്ന് പറയുമ്പോ ഒരുപാട് ദോഷ ദൂഷ്യവശങ്ങളും ഒരുപാട് തന്നെ നല്ല വശങ്ങളുണ്ട് നമുക്ക അറിയാം അതിന്ന് നമുക്ക് എടുത്തറയാൻ സാധിക്കുന്നത് അതിന് നല്ല വശങ്ങൾ നമുക്ക് ഈ ദൂരെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അപ്പൊ ഒരുപാട് സ്ഥലങ്ങള ഏത് നാട്ടിൽ നിന്നുള്ള ആളുകൾക്കും നമുക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അവരോട് സംസാരിക്കാൻ സാധിക്കുംുന്നത് തന്നെയാണ് നമുക്കരു ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ തീർച്ചയായും ഒരുപാട് പേർക്ക് അെ എന്തെങ്കിലും എമർജൻസി സപ്പോർട്ട് നുക്ക് വാട്സആപ്പ് നൽകുന്നത് എമർജൻസി സാഹര്യ പ്പ മെസേജ് അയക്കാൻ സാധിക്കും എല്ലാ വിവരങ്ങളും നമ്മളിപ്പോ നമക്കറിയാം ഇ അവധി പ്രഖ്യപിച്ചാൽ തന്നെ നമ്മള് വിദ്യാർത്ഥികള് അവധി വകിയ ആദ്യം വാട്സആപ്പിൽ തന്നെയു എല്ലാ പ്രധാനപ്പെട്ടതും മെസ്സേജുകളും നു ാപ്പില പക്ഷെ അതിന്റെ പുറമെ അതിന്റെ ദൂഷ്യവേഷം എടു്പോ ഒരുപാ വ്യാജ വാർത്തകൾര ഈ കാലഘട്ടത്തിലാണല്ലോ നമ്മള് ജീവിക്കുന്നത് വ്യാജ വാർത്തകൾ വരുത്താൻ ഒരു നിമിഷ ഒ നേരം കൊണ്ട് വാട്സആപ്പിന് സാധിക്കുംണ്ട് ഒരുപാട് പേര് അത് മറിച്ചുംതിരിച്ചും ഷേർ ചെയ്തേ അങ്ങനെൊരു വ്യാജ വാർത്തകൾ ഒരാളെ പറ്റിയോ മറ്റു സംഭവങ്ങളെ പറ്റിയോ വിടുമ്പോൾ ആ ആളുകൾക്ക് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ച വരിക അവ എല്ലാവരും മനസ്സിലാക്കുക എന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകൾ ഒരുപാട് നമ്മള് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇ്രൊക്കെ എന്താണ് ഇതിനെ പറ്റി സംസാരിക്ക പറയാനുള്ളത്
അത് നിങ്ങള്ൾ പറഞ്ഞൊരു കാര്യം കേട്ടോ ഈ വാട്സആപ്പിൽ നിന്ന് ഇപ്പോ ഏറ്റവും കൂടുതൽ ഇത്തര രീതിൽ വ്യ വാർത്തക അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യ കാര്യങ്ങ വണ്ട് അപ്പൊ അത് പറഞ്ഞണ്ടെച്ചാലേ എന്റെ ഒരു സുഹൃത്തിന് ഈ അടുത്ത് വാട്സആപ്പിലെ സന്തേവന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അപ്പൊ അവന എന്താ വിചാരിച്ച് സാധാ സുഹൃത്തുക്കൾ അയക്കുന്ന പേര് ഇന്നപ്പോ ഇ ഇങ്ങനെ ഒരുപാ കളിയുടെ കാലൊ കണ്ട് ഒരുപാ കളി കാണാനുള്ള ആപ്പൊക്കെ വിചാരിച്ചിട്ടോ അും ഡൗൺലോഡ് ചെയ്യയാണ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പത്തൊൻപതിനായിരം രൂപ നഷ്ടം ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ഇത്രത്തോളം രീതിയിൽ ഒരുപാട് രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നൊ ഒരു അവസ്ഥ കൂടി ഇ വ ന ആൾക്കാ ചെയ്യേണ്ട അപ്പൊ ജാഗ്രതയോട് കൂടെ ഉപയോഗിക്കുക എന്നുള്ളത് ഇതിന്റെ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം എന്ത ന പല തെറ്റായ വാർത്തളും വളരെ പെട്ടെന്ന് പ്രചരിപ്പ ിക്കൻ ഏറ്റവും നല്ലരു മാർഗ്ഗമാണ് കാരണം മൈക്രോ സെക്കൻഡ് കൊണ്ട് നല്ലൊരു ഇന്റർനെറ്റ് സൗകര്യം കി കട്ടിയെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇടക്ക നമുക്ക് സൗരൂപേക്ക് വിവരം എത്തിക്കാന്നത അപ്പോ മനസിലാക്കുന്നത് ഇത് നമ്മൾ ആത്മനിയന്ത്രണംണ്ടുള്ള വസ്തുത ഈ ഒരു വിഷയത്തിൽ കൊ അല്ല എങ്കിൽ ഒരുപാട് രീതിയിലൽ പ്രയാസം ഇതുകൊണ്ട് ഉണ്ടാവകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല ഗണം ഞാൻ മനസ്സിലാക്കുന്നഈ സ്കൂളുകളൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങള് പറഞ്ഞ പോലെ ഇത്തരം സ്കളുകളൊക്കെ അവധി പ്രഖ്യാപിക്ക അല്ലെങ്കിൽ നാളെന്തെങ്കിലും പരിപാടി സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്ക എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പറയുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പം ഇന്ന് ടീച്ചർമാർ സ്കൂൾ അധികൃതർ ഗ്രൂപ്പുകൾ തുടങ്ങുന്നു ആ ഗ്രൂപ്പുകളിലൂടെയാണ് പ്രധാന അറിയിപ്പുകളൊക്കെ ലഭിക്കുന്നത് അപ്പോ വലിയ രീതിയിൽ ഉപകാരം കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ വാട്സആപ്പ് എന്നുള്ളത് കൊണ്ട് ലഭിക്ക്ണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് നല്ല നല്ല ഉപയോഗം ഉപയോഗം എന്നുള്ളത് ഉള്ള ഉണ്ട് എന്നെങ്കിൽ പോലും പറഞ്ഞ പോലെയുള്ള പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റ് അനധികൃതമായിട്ടുള്ള അതുപോലെ തന്നെ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോ ഇതിലൂടെ നടക്കണ്ട് എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പിന്നെപ്പോ തിലപ്പോ വരുന്ന സാങ്കേതിക വിദ്യ വളരെ രീതിയിൽ ഇപ്പൊന്ന് ഇന്നത്തെ കാലത്ത് വാട്സആപ്പിൽ തന്നെ കൊണ്ടുവന്നു പല രീതിയിയില് എ ഐ കാര്യങ്ങളൊക്കെ ഇന്ന് കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്പോ ഇന്നത്തെ കാലത്ത് വാട്സആപ്പ് നമക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങളോട് ചോദിക്ക എന്തെങ്കില് ഇന്നിപ്പോ കാലത്ത് നമുക്ക് ഒരുപാട് രീതിൽ സൗകര്യങ്ങൾ കാണാം ഒരുപാട് ആധുനിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന ഒരുപാട് രീതിയിലേക്ക ഉണ്ട് അപ്പൊ ഇതിനോടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയാനുള്ളത്
തീർച്ചയായും നമുക്ക് ഒരുപാട് ആധുനിക ആപ്പുകളും കാര്യങ്ങളക്കെ ഇപ്പം നമുക്ക് അവ സമയത്ത് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ഒരുപാട് നിരവധി ആധുനിക സാങ്കേതികൾ ഉപയോഗിച്ച് മറ്റേ ആ ഇന്റലിജൻ അനുസരിച് ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മുടെ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വിവരങ്ങളും അതായത് പണ്ടത്തെ എക്കാ ന നമ്മളെ മാതാപിതാക്കള പഠിക്കുന്ന സയത്ത് നമുക്ക് എടുത്തു നോക്കിയാൽ അവർക്കും പഠിക്ക ഒരു ബുക്കും ഒരു നോട്ട് ബുക്കും അല്ലാദേ വേറെ എന്ധെലും ഒരു സംശയം വന്നാൽ നമുക്ക് നമ്മുടെ അതിന്റെ ഉത്തരവും അതിനെകുറിച്ച് എന്ധോ ക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ സാദിക്കും അതല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണല്ലെ നമുക്കറിയാം അതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നമുക്കിപ്പ ഏകദേശം എടുത്താൽ നമുക്ക് ഇ ഒരു ആദ്യമൊക്കെ പറഞ്ഞു നമ്മുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അതായത് നമുക്ക് എന്താണ് രോഗം എന്നുള്ളത് നമുക്ക് ഡോക്ടർ അറിയ കൃത്യമായി പറഞ്ഞുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റോള്ളു നമുക്ക് ആ രോഗത്തിന്റെ പേര് കിട്ടിയാൽ തന്നെ എന്താണ് ആ രോഗം എന്തുകൊണ്ടാണ് ആ രോഗം വരുന്നത് എന്തിന്റെ എതാണ് നമ്മള് ചെയ്ത തെറ്റ് എന്താണ് നമ്മുക്ക് എന്താണ് അതിനുള്ള പരിഹാരന്ന്വരെ നമുക്ക് ഗൂഗിൾ ജിമെനി പോലത്തെ ഒരുപാട് സാങ്കേതിക വിദ്യകളോട് നമുക്ക് ചോദിച്ചാൽ തീർച്ചയായുംഅവർക്ക് ലഭിക്ക ൻ സാധിക്കും പിന്നെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഒരുപാട് ഉപയോഗകരമായി സംഭവം തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ പക്ഷെ അതിനും ഒരു നല്ല കാര്യത്തിന് ഒരു മറുപുറം ഒരു ഒരു നാണയത്തിന് രണ്ട് വശങ്ങള ണ്ട് എന്ന് പറയുന്ന ഓരോ നല്ല കാര്യത്തിനും ഓരോ ചീത്ത വശങ്ങളും ഉണ്ട് തീർച്ചയായും അതിനെല്ലാം നമ്മള് തടയിട്ടകൊണ്ട് ജാഗ്രതയോട് യൂസ് ചെയ് നമുക്ക് അതിനെ എല്ലാം തടുത്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിൽെ ഹ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് ലോകത്തെ തന്നെ രൂപ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്
കര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇന്നിപ്പം നിയന്ത്രണം കൊണ്ടുവരണേ ഞാൻ മനസിലാക്കുന്നത് ഇന്ന് ഇപ്പോ ഒരുപാട് രീതിയിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്ക്ണ്ട് പല രീതിയിലുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പൈസ തട്ടുന്ന ഒരുപാട് സംഘങ്ങൾ ഇപ്പോ വാട്സ്ആപ്പ് വേ ണ്ട് അപ്പൊ ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ ഈ ഒരു മന്ത്രാലയമുണ്ട് ഇത്തരം വാർത്താ മാധ്യമങ്ങൾ ഇത്തരം രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഉപ നിയന്ത്രിക്കുന്ന ഇത്തരം രീതിയിലുള്ള അധികൃതർ കൃത്യമായ നിയന്ത്രണ വരേണ്ട ഒരു മേഖലയാണ് ഇത്തരം വാട്സ്ആപ്പ് എന്നുള്ളത് കാരണം നമുക്ക കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് പ്പായൊത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള സംസാര വിഷയങ്ങൾ ഇതിൽ സംഭവിക്കണ്ട് അപ്പോ പലരും പല കൊലകളടക്കം അഥവാ കൊലപാതക അടക്കം ആസൂത്രണം ചെയ്യുന്ന ഒരുപാട് ഈ രീതി അപ്പൊ ഇതിനെ കൃത്യമായിട്ട് കൃത്യമായി നിരീക്ഷിക്കാനൊക്കെ ഒരു സംവിധാനം കൊണ്ടുവരാണെങ്കിൽ ഒരു പരിധി വരെ ഇത്ര അക്രമങ്ങളെ അമക്ക് തടഞ്ഞു നിർത്താനും വേരും തലമുറക്ക് നമുക്ക് നല്ല രീതിലുള്ളൊരു ഉപയോഗം കൊണ്ടുവര നിനക്കത്തില് പറ്റും പിന്നെപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ ഇതിന്റെ ഏറ്റവും വലിയ എടുത്തു പറഞ്ഞ കാര്യം ഇന്ന് കഴി ഞ്ഞാ ദിവസം ഇതിന്റെ സി ഇ ഒ ആയിട്ട് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ പൗരനെയാണ് കാരണം അദ്ദേഹത്തെ ഏഹ് ഭ ഭയ്ങ്കര രീതില് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള് അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ വാട്സ്ആപ്പ് എന്നുള്ള മൂ ന്നൂറ് കോടിലേറെ ആളുകളു ഉപയോഗിക്കുന്നൊരു ഒരു ആപ്പിന്റെ സി ഇ സ്ഥാനത്തേക്ക് ഇന്ത്യക്കാരനെ ഉപമിക്കുന്നത് അപ്പോ അത്രത്തോളം വലിയ രീതില് ഇപ്പോ ഇന്ത്യ ഇന്ത്യക്കാരെ ഇത്തരം മേഖ ലെ കൊണ്ടുവരാൻ കാരണം ഇന്ത്യന്നത് വലിയൊരു മാർക്കറ്റ് കൂടെയായി മാറിന്ന്ള്ളതാ അപ്പോ ഈ വാട്സ്ആപ്പിന് കൃത്യമായിട്ട് ക്കാനും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും സാധിക്കണെങ്കില് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു ആ പ്പായിട്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു ആപ്പാണ് വാട്സആപ്പ് കാരണം എല്ലാം കൊണ്ടും വ്യ ഞാനിപ്പോ ഏറ്റോം മറ്റുള്ള ആപ്പുകൾനെക്കെ റ്റവും ഇഷ്ടപ്പെടുന്ന ഒര് ആപ്പ് വാട്സെപ്പ് കാരണം അതിലൂടെ നമ്മെക്ക് സുന്ദര സുന്ദമായിട്ട് ബുദ്ധിമുട്ട് കൂടാതെ നമ്മെക്ക് ഫോട്ടോ അയക്കാനെണെ വീഡിയോ അയക്കാനാണെങ്കിലും വെല്ലിയ വെല്ലിയ ഫയലുകൾ അയക്കാനൊക്കെ സാധിക്കും പക്ഷെ ടെല ഗ്രാമ്ന്ന്ണ്ട് മറ്റ്ള്ളൊര് സാധ്യത അയുടെ കടക്കുന്നുണ്ടെങ്കി പോലും വാട്സ്ആപ്പ് എന്ന് ഇള്ളെത് ഉപയോഗിക്കാനും നെറ്റ് ചെറിയ നെറ്റ് കിട്ടിയാതെന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തെന്നെ ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് മെസ്സേജ് അയക്കാനൊക്കെ പറ്റുന്ന ഒരു വെല്ലിയ മാർഗമായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ വായ്സ് വാട്സെപ്പിനെ പറ്റി പറിമ്പോ അപ്പ നിങ്ങളോട് ചോദിക്കാൻ നിന്നെത് വെരും കാലങ്ങളിൽ എത്രത്തോളം മാറ്റത്തിന് ഈ വാട്സെപ്പ് ഒര് വായി വേദി ഒരുങ്ങും എന്നുള്ളെതാ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ
ച്ചയായും വെരും കാലഘട്ടത്തിൽ വാട് സെപ്പ് അതിന്റെ ഉച്ച കൊടിയിലെന്നെ എത്തി ഒര്പാട് മുന്നേറ്റങ്ങൾ നടത്തുന്നാണ് ഇപ്പോഴുള്ള സാഹചര്യ ഇത്തെരത്തിൽ ഇതിന്റെ നിരീക്ഷെണം എന്ന് പറഞ്ഞെതിലെയ് കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് അപ്ഡൈറ്റുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങെൾ ഇപ്പ വാട്സെപ്പ് സെക്യൂരിറ്റി കളായിട്ടും അതിറെ ഒരുപാട് തീമിൽ ഉൾപ്പെടെ ഒരുപാട് അതിന്റെ അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇൻക്ക് പറയാൻ സാധിച്ചെത് അതെ അങ്ങനെ ഒരുപാട് വാട്സെപ്പ് ഇനിയും ഒരുപാട് മുന്നേറും തന്നെയാണ് എനിക്ക് തോന്ന്ന്നെത് ഓ താങ്കെൾ പറയുന്നെത് പോലെ തെന്നെ വാട്സെപ്പ് എന്ന് പറയുന്നെത് ഇത് ഒരുപാട് ഉപയോഗമുള്ളെതാ അയ് വിദ്യാർത്ഥികൾക്കാകെട്ടെ രക്ഷിതാക്കൾക്കാകെട്ടെ മുതിർന്നവർക്കാ ട്ടെ വയസ്സായവെർക്കാകെട്ടെ ആർക്കായാലും ഒരുപാട് ഉപയോഗമുള്ള ഒരു വസ്തു തെന്നെയാണ് വാട്സെപ്പ് പക്ഷെ അതിനെല്ലാം ഒരു മറുപുറം ഉണ്ട്ന്ന് പറയുന്ന പോലെ നമ്മെൾ ജാഗ് ഗ്ര്യതയോടെയും ക്കെ നിരീക്ഷണത്തോടെയും അതെ ചിന്തിക്കെണം ഒരു ഏഹ് എന്ത് നമുക്ക് അറിയാത്ത വെര് അപരിചിതരിൽ നിന്നുള്ള മെസേജുകളെ ക്കെ നമ്മെൾ ഒഴിവാക്കെണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മെൾ ശ്രദ്ധിക്കേണ്ട ഒര് കാര്യം തെന്നെയാണ്
അതെ നമുക്ക് എന്തായാലും അവസാനിപ്പിക്ക അല്ലെ ഒരുപാട് സമയം ഇഞ്ഞ് നമുക്ക് കിട്ടുമ്പോ നമുക്ക് വിഷയത്തിൽ സംസാരിക്കാലെ
തീർച്ചയായും ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ അത്
അതെ നമുക്ക് അവസാനിപ്പിക്കാം
ഉം
ശരി ശരി